ക്യാവാ
ആഹ് കേക്കുന്നുണ്ട് എന്തോക്കെണ്ട് വർത്താനൊക്കെ?
എന്നാണ്ട് സ്കൂള്തുറന്നതിന്റെ സന്തോഷം
ഹഹഹഹ സ്കൂള് തൊറന്നതിന്റെ സന്തോഷത്തിലാ അ നല്ലമഴണ്ട് ഇന്ന്ഇപ്പൊ വൈകുന്നേരംട്ടോ
ആഹ വൈന്നേരാ
ആഹ ന്ന്പ്പോ സ്കൂള് തുറന്നതിന്റെ സന്തോ കുട്ടിക്കായാലും ഇന്നല്ല ഊറ്റേയ്ക്കരട്ടോ ഇന്ന്നല്ല സന്തോഷായിരിക്കും മക്കൾക്ക്അറയ്
ആഹ അത് നേര
ആഹ ഇന്ന്പ്പൊപുതിയബാഗും ആഹ ഇന്നിപ്പോപുതിയ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ട്പോയതല്ലേ
അതെഅതെ അതിന്റെ
ആഹ ഇന്നിപ്പോഭയങ്കര സന്തോഷം നാളെതൊടങ്ങി കുഴപ്പുണ്ടാവില്ലാ ഒരാഴ്ച്ചകൊഴപ്പല്ലതെങ്ങനെ പോകും
ഒരാഴ്ച്ചകയിമ്പോൾതേക്കും
ആഹ ഒരാഴ് ഉച്ചകഴിഞ്ഞാൽ ഓൽത് കഴിഞ്ഞുനില്ല മട്ടാവും മതിയായിനില്ല മട്ടാവും
പക്ഷെ ഒന്നാലോയിച്ചാ രസൊണ് ചിരിക്കാനോലെ കാര്യ ആ
പിന്നെ നമ്മൾക്ക് നമ്മുടെകാര്യംഒക്കെയായി നേരംവെൾത്ത് ഏക്കലായിപറ ലായി
ആഹ
ഇപ്പൊ മഴ പേടിയാകും പിള്ളേരെ ആഹ പിന്നെ അവധിയായി
അതന്നെയണേ ഇപ്പൊ രാവില ഒന്നും ന്തൊന്നും മഴയല്ല ഇപ്പ സ്കൂൾ കറഞ്ഞക്കുന്ന കൊണ്ട്ൊന്ന് രാവിലെ ഒന്നും മഴയല്ല അറി
ആഹ പക്ഷെ എല്ലാ പ്രാവശ്യവും പണ്ടൊക്കെ എന്തോ
ആ പണ്ടൊക്കെ സ്കൂള് തുറക്കുമ്പോ തന്നെ മഴയാണല്ലോ
ആഹ അ രാവിലത്തെ ഒരു മഴ അവരുമല്ലാത്ത മ മഴ തന്നെ അതിപ്പ എന്തെങ്ങനെ ഓർക്കാതിരിക്കാൻ പറ്റുള്ള ആ ഒരു ദിവസം ആ ദിവസങ്ങള് നമ്മള് സ്കൂള് തുറക്കുന്ന ആ ഒരു ദിവസം
അന്ന് ആ കൊടിം തൂക്കി പോവണതും അത് വേറെൊരു രസം തന്നെയ പക്ഷെ ആലോചിച്ചാല് ചിരിം വരും പക്ഷെ ആ സ്കൂളിൽ എത്തുമ്പോന് നടന്നു പോവലൊക്കെ ആ സ്കൂളിൽ എത്തുമ്പോതിനൊക്കെ നഞ്ഞ ഇതായി ഉണ്ടാവും പുതിയ ഡ്രസൊക്കെ
അത് തന്നെ പുതിയ ഡ്രസ്സ് മഴത്തുള്ളി ഉണ്ട ഉണ്ട പോലൊയിരിക്കുന്ന മഴത്തുള്ളി
പക്ഷെ ഇപ്പത്തെ മക്കളൊക്കെ നേരിട്ട് വണ്ടി കേയറഓല പോകുക അതുകൊണ്ട് ഇപ്പഴത്തെ മക്കളൊന്നും അതിന്റെ സിറ്റുവേഷൻ അറിയണില്ലല്ലോ
അറിയണില്ല അ പണ്ടത്തെ ഇ പറക്കുമ്പ തന്നെ എന്ത് തന്നെ മണമായിരുന്നു
ആ് ഭയങ്കര തന്നെയല്ലോ ആ ബാഗിനും ആ കൊട കും നമ്മള ഡ്രസ്സ് ആായാലും ഒക്കെ ഒരു പുതുപുത്തനായിക്കണ്ടാണല്ലോ അന്നൊക്കെ പോക്ക്
ട്ട ആ
അത് അന്നൊന്നും വണ്ടില്ല എല്ലാ കുട്ട കുട്ടികൾ എത്ര ദൂരം വേണമെങ്കിലും നടക്കുവായിരുന്നു
ആഹ ഒന്നും മലയെല്ലാം കേറി
ആ അതൊരു വേറൊരു രസം തന്നെയനി കാരണംയാലും എല്ലാ കുട്ടികളും ഉണ്ടാവും നമ്മള ഒറ്റപ്പെടൊന്നില്ല എല്ലാ കുട്ടികളും വരിക്കങ്ങ ഇങ്ങനെ പോകും അതാണെങ്കില് റോഡിന്റെ സൈഡ് കൂടെ വെള്ളം അങ്ങനെ വരും എന്നങ്ങിട്ട് ആ വെള്ളത്തിൽ കൂടെ കാല ഇങ്ങനെ ഇതാക്കി ണ്ട പോവുള്ളൂ
അതെ അന്നൊക്കെ നമ്മള് നടക്കുവ എന്തോ ഒരു മേളം ഇപ്പ ഇപ്പൊ നമ്മളെ നടപ്പില്ലല്ലോ
നമ്മള നടക്കണില്ലേ നമ്മടെ മക്കള അത്ര ഇല്ല നമ്മളടെ മക്കളൊക്കെ മുന്നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങണം എന്നന്നെ റോട്ടക്കാണ് കാരണമാതിരി ഒരു നേരം ഇറങ്ങി ഒരു ബസ്സിന് പോയി റി
അതെ സ്കൂളിൽ ചെന്നു ബസ്സൽ ഇറങ്ങി
ആഹ് അതുപോലെന്നെ വണ്ടിൽ അതുപോലെ തന്നെ ഒരു കയറല്ലേ ഇപ്പത്തെ സ്കൂൾ ബസും കാര്യങ്ങളും ഒക്കെ ണ്ടല്ലോ അന്നൊന്നും ഇപ്പ അങ്ങനത്തെ സൗകര്യം പറയാനൊന്നുമല്ല ഇല്ലോര് പോകും ബസ്സിനുംന്തെൊക്കെ വല്ലാത്തോലൊക്കെ പറഞ്ഞാതിരി നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ അങ്ങനെ നടക്കും അങ്ങനെയൊക്കെ ല്ലെനി അന്നത്തെ കാലം പറയും
അല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് വരെ ഷുഗറായി എല്ലൊക്കെ അസുഖങ്ങള മക്കൾക്ക് ഒരേ പണ്ടൊന്നും പിള്ള പിളേളർക്ക് ല്ലായിരുന്നല്ലോ
ഉം അത് നമ്മടെ എവിടെയെങ്കിലും പ്രായം ചെന്നവർക്ക് എ എന്തെങ്കിലൊക്കെ ഒന്ന് കേൾക്കുള്ളൂ
കേക്കള സുഖർായി ഏതാസുഖം
ഏത് അസുഖം അങ്ങനെ തന്നെയാണ് ഇപ്പൊ ക്യാൻസർ പോലത്തെ അസുഖങ്ങളോ നമ്മളെ മരത്തും മരത്തില്ല മാതിരി നമ്മള് പനി അസുഖം വരുന്ന മാതിരിയ അപ്പൊ ക്യാൻസർ ഇറണത്
അതന്നെ ഓരോ വീട് ഓരോ വീടുകളിലും പോലെ തന്നെ
അങ്ങനെ തന്നെയാണ് ഓരോ വീടുകളും ഇല്ല പോലെയാണ് നമ്മുക്കിപ്പൊ അനുഭവപ്പെടുന്നത് കാരണം നമ്മൾ അടുത്തടുത്ത് കേൾക്കാണ് ഇത് ഇന്നന്നെ അസുഖം ഇവിടണ്ട് ഇന്നന്നെ അസുഖം വെട ഇണ്ട്ന്ന് കേൾക്കാണ് നമ്മള് ഇല്ലെങ്കൊക്കെ എവിടെയെങ്കിലും ഒരു മൂലൊക്കെ കേൾക്കുമ്പോത്തിന് നമുക്ക് അന്ന് പേടിയ ഇപ്പൊ ഈ അസുഖം പേടില്ലാതെ ആല് ഒടങ്ങി അറിയൻ ഒക്കെ കേട്ട് കേട്ട് നമ്മള് നമ്മളെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലേന്ന് ഇപ്പ നമ്മക്കും പറയാൻ പറ്റൂലല്ലോ കാരണം നമ്മള ഫുഡും അങ്ങനെന്നെയാണ് നമ്മ മക്കൾക്ക് കൊടുക്ക ഫുഡ് അങ്ങനെന്നെയാണ് ഒക്കെ നമ്മള് പുറത്തൊന്നില്ല ഫുഡ് എത്ര വിം നമ്മള്ന്നെ കഴിക്കണണ്ട് ഉം
അതന്നെ
നമ്മളെ മക്കൾക്ക് നമ്മള് ഉണ്ടാക്കിയ രസം രസമല്ല അത്രയ്ക്ക് രസമല്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവര രസംമല്ലാം മെച്ചിയേ
അത് തന്നെ ഹോട്ടല നിന്നന്ന് എല്ലാം ഓർഡർ ചെയ്തരിക്കും
അതന്നെ ഒക്കെ ഓർഡർ ചെയ്ത് മേടിച്ച മക്കൾ ക്കായാലും ഭയങ്കര ഇഷ്ടണല്ല അപ്പൊക്ക് പള്ളംറയോള കഴിക്കും നമ്മള് സാധാ കുറഞ്ചോറും കറിയും മുരിങ്ങ അതാളിപ്പൊ മുരിങ്ങി ചീരന്ന് ഇപ്പത്തെ മക്കൾക്ക് പറ്റേല്ല
വേണ്ട അത് തന്നെ ചക്ക ചക്കക്കുരു ഒക്കെ വെ ന്റെ അടുത്തി കറിയുന്ന പോലെ കറിയണ പോലെ ഉദാഹരണമാസ എന്നും പറഞ്ഞോണ്ട്
അതന്നെ ഇവിടുത്തെ നമ്മ ചക്ക ക എന്താ ചക്കകുരുക്ക വെയ്ക്കും അപ്പൊ ൻ്റെ അ ഹസ്ബന്റ് പറയും ഇമ്മൊ ങക്ക് ആരാ ഈ ഈൽ കൈവശം തന്നു തോശോ ചെക്കക്കുരുലല്ല കൈവശം തന്നു അപ്പൊ ആഹ് അപ്പ ഈ പണ്ട ആൾക്കാര് തിൽമുഴുകിയിട്ടണ സംഭവംഓക്ക അങ്ങത്തെ ഫുഡുകളൊക്കെയഓ ഇഷ്ട ഗ്യാസോ ഇപ്പൊക്ക നമ്മള് തിന്നുമ്പോ പള്ളക്ക് പിന്നെ ഗ്യാസായി പള്ളവീർക്ക് പണ്ടിള്ള കാലങ്ങളിലൊക്കെ ഇത് തന്നെല്ലേ ചേമ്പ് ചേന അതൊക്കെന്നെയല്ലേ ഭക്ഷണം പറയും
അതെ അതെ പണ്ട് മക്കൾക്കും പണ്ടത്തെ മകൾക്കും എന്റെ വീട്ടില് എന്റെ ആകളെ പറയുായിരുന്നു അമ്മച്ചി എന്റെ അമ്മച്ചിയുടെ അമ്മ വീട്ടില് വന്ന് കഴിഞ്ഞപ്പോ വരു വരുവാന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ അമ്മയൊക്കെ ഞങ്ങള് വേറെയാ താമസിച്ചണ്ടിരുന്നത് അമ്മച്ചിയുടെ അമ്മയാണല്ലോ അപ്പൊ വന്ന കഴിഞ്ഞപ്പോ ആഹ് അമ്മച്ചിം ഇങ്ങനെ പറഞ്ഞ മോനെ അമ്മച്ചമ്മോ എന്നണ്ട് എന്നാ കറി വെക്കും നമ്മളന്ന് പറഞ്ഞപ്പ കൊച്ചാട്ടോ അന്നരത്തേക്ക് അവൻ പറയുക അമ്മച്ചി നമുക്ക് ചക്കക്കുരു തോര ഇന്നും ചക്കക്കുരു ചാറും ചക്കക്കുരു മെഴുക്കുവരട്ടിയും വെക്കാന്ന് ചെല്ലാ കറിയായല്ലോ ചാറുംന്തോരനും മെ
ആ അതന്നെയാണേ അയിനോട് എന്തൊക്ക ക്ക് ചെയ്യാൻ കഴിയും പക്ഷെ ഇപ്പത്തെ മക്കൾക്കോ നമ്മള് കാണിച്ചു കൊടുത്തൽ അത് കൂട്ടുവോ ഒരു കൂട്ടിൽ ഞാൻ ഇമ്മ വടെ വെക്കും ഞാനും ഉമ്മിം മാത്രം കഴിക്കും വേറൊ ഒരാളത് കഴിക്കൂല
ഭരഗീന് പരുവാന്ന് പറഞ്ഞിെ ഓടാൻ തന്നെ മന്തി
ആഹ് അങ്ങനെന്നെയാണ് ആഹ് ഏഹ് മന്തി ബിരിയാണി ഇപ്പ എന്താ സുർബിയാനി ഇപ്പ പല പലം വിധോ ഓരോ ദിവസം തോറും ഫുഡുകൾ ഏറി യേറി വര അൽഫാമ് ഷവായ എന്തൊക്കെ വിതാണ് ബ്രൗസ് ചെയ്യാണ്ടേ എങ്ങനെയൊക്കെ ഏതൊക്കെ ഉണ്ടാക്കുന്ന ടസ്റ്റ് മാത്രമേ നമ്മക്കറിന്റെ ആവശ്യമ ഉള്ളൂ ഇതിനപാള്ള രോഗം വരുവോ അസുഖങ്ങൾ വെര്ണണ്ടോ അത് നമക്ക് കേടാണ് നമുക്ക്ന്നും കഴിച്ചാൽ അതൊന്നും ചിന്തല്ലല്ലോ നമുക്ക് എന്നും കിട്ടിയാലന്നാ എന്നും അതന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം.
കഴിക്കാനില്ല അത്തന്നെ എന്തൊക്കെ ചേരുവകളാ ഇതിനകത്ത് ചേർക്കണത്. നമുക്ക്റിയാമ എങ്കിലും നമ്മള്
അതന്നെ തിന്നാണ് ഷേ പ്പോ ഞാൻ പറയാ ഷവായക്കെ എന്തൊരു ഷവർമയായലും എന്തൊരു ടേസ്റ്റ് അയിനൊക്കെ ഇപ്പ ആ കുട്ടിയാളെ മാത്രല്ല നമ്മള് കുറ്റം നമ്മളന്നെ കഴിച്ചു കഴിഞ്ഞാ നമ്മുക്ക് തന്നെ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുവണല്ലാ സാധനം അപ്പൊ എന്താല മാത്ര ആ ഒരു സാധനത്ത്മ്മെ കാട്ടി കൂട്ടണ എന്നാണ് പറ
അതെ അതെ അതെ
എന്താപ്പ ഇത്രയും ടേസ്റ്റ് ചെയ്യാൻ മാത്രം എന്താണ് പോലെമ ചെയ്യണതൊന്നും നമ്മള് ചിന്തിക്ക ണില്ല നമ്മള് പിറ്റേന്നും പോയി നമക്ക് ഇഷ്ടം കഴിഞ്ഞിട്ടില്ലാന്നെങ്ക നമ്മള് പിറ്റേന്നും പോയി ഇത് കഴിക്കാണ് വാങ്ങണ് പിന്നെ പിന്നെ ഹോട്ടലുകളൊക്കെ നമ്മൾ അതിർത്തി അതിർത്തിയാണ് ഇപ്പോ ഹോട്ടലുകൾ വരുന്നത്
അതന്നെ പിന്നെ എന്തുമാത്രം ചിക്കൻ സര
മുങ്ങി കഴിഞ്ഞ എത്ര ഷോപ്പാണ് ഞാൻ പറയാം ആൾക്കാര് വാങ്ങയിട്ടല്ലതൊക്കെപ്പാടെ വരുന്നത് ചോദിച്ചു ഞാൻ എന്റെ ഹസ്ബൻ്റിനോട് എപ്പഴും ചോദിക്കുന്ന ചോദ്യമാണ്
അതെ വീട്ടിലാരും ഉണ്ടാ ആരും ഉണ്ടാക്കണില്ലല്ലോ പെണ്ണുങ്ങളായാലും ഉണ്ടാക്കണില്ലോ അപ്പം ഓർഡർ ചെയ്ത് നോക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാ ഒറ്റ പോക്കാണോ ഒരുങ്ങി
അതന്നെ ഒക്കെ പുറത്തേക്ക് പോകാണേ ത്തുന്ന് പോയി വാങ്ങി തിന്ന് കഴിച്ച് പോരുക ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യ നമ്മള വീട്ടിൽ കൊറിയറ്കാര് കൊണ്ടുവന്ന് ന്നേ മാതിരി പോലും ഓലും കൊണ്ടോന്ന് തരിയാ
കാലത്തിന്റെ ഒരു പോ അല്ലെ ഇപ്പൊ ഈ ഈ ഇനിയിപ്പം എ ഐ ഒക്കെ വന്ന ണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ വരാൻ പോണേ എത്ര പേരുടെ ജോലികളാ നശിച്ചു പോണേ അല്ലേ
ആ ഏ പറയനൊണ്ടോ ഒക്കെ പറഞ്ഞതി ജോലിയും കാര്യങ്ങളൊക്കെ എത്ര പേരുടേത് നഷ്ടപ്പെട്ടു പോണുന്നുണ്ട് എന്തെല്ലാം സൗകര്യങ്ങള ഇപ്പോ ഒരു ഫുഡ് മാത്രല്ല എന്തൊക്കെ സൗകര്യങ്ങളാ വരുന്നത് എന്തൊക്കെ മെഷീനുകളാ വരുന്നത് ഓരോ സ അതിനുണ്ടാക്കണ് പണ്ടില്ല കാലില് മഷി ശരിക്ക് കൈ കൊണ്ടുണ്ടാക്കി നൂ നെയ്തെടുത്തു അങ്ങനെയൊക്കെ വരുന്നതാണല്ലോ ഇപ്പത്തെ കാലം അങ്ങനെ ഇല്ലല്ലോ എല്ലാ മെഷീനുകളാണ് കണ്ടുപിടുത്തങ്ങളാണ്
എല്ലാം മെഷീനുകള അത് ഗാന്ധിജിടൊക്കെ കാലത്ത് അല്ലേ ചർക്ക അതന്നൊക്കെ മെഷീൻ മാത്രം.
അതന്നെ പിന്നെ ആണേല് ഇപ്പ നമ്മളന്നെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ എപ്പഴും മിക്സി അല്ലേ നമ്മുക്കെക്ക ഇപ്പ അമ്മി എന്താന്ന് പിടി പിടിപാടുണ്ടോ, ഇല്ല നമ്മക്കറിയില്ലല്ലോ അമ്മീമ്മ നമ്മളരക്കുന്നുണ്ടോ ഇല്ലാ അതന്നെയമ്മളത് അന്നത്തെ കാലൊക്ക അമ്മമാരൊക്കെ ആ അമ്മി, ആട്ടുകല്ലും അരച്ചങ്ങോട്ട് ഇതാക്കി എടുക്കണല്ലോ ചെയ്യാ
അല്ലെ ആ ആ പതിലൊക്ക എന്തൊരു
ആ, പക്ഷെ അതൊന്നും ഞമ്മള് ക്കെ ഫുള്ള് മിക്സി ഇല്ലെങ്കി ഗ്യാസ്മ്മെ, കുക്കറില്, മൺചട്ടിയും കാര്യങ്ങളന്നുല്ല
ല്ല ഇറച്ചി കറി അങ്ങനത്തെ കറികളൊക്കെ വെക്കണത് എല്ലാ അരക്കും ഇപ്പം അല്ല പണ്ടൊക്കെന്ന് പറഞ്ഞ ഒരു വീട്ടില് ഇറച്ചികറി മേടിച്ചു അയലൊക്കെ മൊത്തം അറിയും ആ അരക്കിലോ ആ മല്ലിയും, മുളകും, ചൂടാക്കിയുള്ള അര ആ ഒരു അതൊരു പിന്നെ അടുപ്പത്തിലേക്ക് കേറുമ്പോ എന്നാ മണമായിരിക്കും എന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്ന് അടുപ്പത്തിലേക്ക് അങ്ങ് വെക്കും
ആഹ് എനിക്കൊക്കെ ഉമ്മാൻ്റ വീട്ടി പോയലുള്ള അവസ്ഥയാണത് നമ്മളൊക്കെ ചെറിയ മക്കളല്ലേ
അതെ, അല്ലാ അടുപ്പ ചാ നീറി നീറി വേകുമ്പഴെ, എല്ലാം അയിന്റെ ഉള്ളിലേക്ക് പിടിച്ച് പ്രത്യേക ട്ടെ
ആ അയിന്റെ മണോ, അത് വേറെ ടേസ്റ്റ് ആയിരിക്കും.
അതെ അതെ.